ആഹ് ഞമ്മള് സംസാരിക്കാൻ പോകുന്ന ടോപ്പി ക് താങ്കൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ
നമുക്ക് സ്കൂളിനെക്കുറിച്ച് സംസാരിക്കാം
ഓഹ് സ്കൂളിനെ കുറിച്ച് സംസാരിക്കാം പ്രത്യേകിച്ച് നമ്മൾ ആസാമിലെ സ്കൂളുകളെ കുറിച്ച് സംസാരിച്ചാലോ
ആഹ്
അതെ അതെ ഞമ്മളുടെ നാടുകളിലെ സ്കൂളുകളെ കുറിച്ച് സംസാരിക്കയാണെങ്കിൽ അത് വളരെ ഇൻഫ്രാസ്ട്രക്ചർ അയ്ന്റെ എല്ലാ സംഭവങ്ങളും വളരെ ഉഷാറാണ് പക്ഷെ എന്നാലും അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഒരു താല്പര്യം രക്ഷിതാക്കളുടെ പ്രേരണയാണെന്ന് പറയാം
ഉം
ഇവിടെ ആസാമിലെ ഒരു അവസ്ഥയെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടുത്തെ സ്കൂളുകൾ വളരെ കുട്ടികളുടെ താല്പര്യം വളരെണ്ട് അതില്
കുട്ടികൾക്ക് താല്പര്യം ഇല്ലെന്നാണോ
ഇണ് ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് താങ്കളുടെ അഭിപ്രായത്തിൽ
എന്റെ അഭിപ്രായത്തില് സ്കൂളില് കുട്ടികള് എന് കു മാതാപിതാക്കളുടെ പ്രേരണയോടുകൂടിയുള്ള കുട്ടികള്ടെ താല്പര്യം അല്ലാണ്ട് ഇപ്പോ എത്ര ആൾക്കാർ ഇടുന്ന് ഒഴിഞ്ഞോയി നമ്മളിപ്പോ ജോലി ചെയ്യുന്ന സ്കൂളില് എത്ര കാറ് സ്വന്തം താല്പര്യം ഇല്ലാണ്ട് മാതാപിതാക്കളോട് പറഞ്ഞിട്ട് ഒഴിഞ്ഞു
അതെ ആഹ് അങ്ങന് ത്തെ വിഷയം ഉണ്ട്ന്ന്ല്ലേ ഞാൻ ശ്രദ്ധിച്ചത് ഞാനിവിടെ പത്താം ക്ലാസിത്തെ വിദ്യാർത്ഥികളുമായി സംസാരിച്ചിരുന്നു അവിടെ ന്ന് ൻക് മനസ്സിൽ സിലയത് അവര് വളരെ താല്പര്യരായിട്ട് വരുന്ന ഒരു വിദ്യാർത്ഥി സമൂഹമാണ് നന്ന് അതായത് നമ്മുടെ അധിക ക്ലാസ്സ് പറഞ്ഞാലും ഈ ക്ലാസ് കഴിഞ്ഞാൽ ട്യൂഷൻ ട്യൂഷൻ കഴിഞ്ഞാൽ അടുത്തത് അടുത്ത ട്യൂഷൻ അങ്ങനെ പഠിക്കുന്ന കുട്ടികള് ഇനിയിപ്പോ നമ്മള് നീറ്റ് കോച്ചിങ് വെക്കുമ്പോൾ അതും പഠിക്കാൻ താല്പര്യ ഉള്ള കുട്ടികൾ അങ്ങൻ തെര് കുട്ടികളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പക്ഷെ ചെറിയ ക്ലാസുകളി ഞാന് ഇതുവരെ
രെല്ലാം കഴിയു
ഉം ഉം ഉം ഉം ഉം വേറെ ഇവിട് തെ സ്കൂളുകളുടെ ഒരു പ്രത്യേകത പറഞ്ഞാല് വളരെ ബുദ്ധിമുട്ടിയാണ് വിദ്യാർഥികൾ പഠിക്കുന്നത് അതായത് ഇവിടുത്തെ സ്കൂളുകള് വീടുകളിലേക്ക് പോകാള്ളൊരു സെറ്റപ്പും കൂടി കൊടുക്കുന്നില്ല അതായത് വാഹനങ്ങളോ സ് സൗകര്യങ്ങളൊക്കെ കിട്ടുന്നില്ലേങ്കിലും കുട്ടികൾ എത്രയോ കഷ്ടപ്പെട്ട് വരുന്ന വിദ്യാർത്ഥികളുണ്ട് ഞൻ ഇപ്പ അടുത്തെരു കുട്ടി ആ കുട്ടി ചെറ്പ്പത്തെ കുറിച്ച് പറയാണെങ്കിൽ ചെറുപ്പത്തില് മാതാപിതാക്കൾ പറയല്ലേ ഞാൻ നടന്നിട്ടാണ് അത്രേരു സ്കൂളി പോയിന്ന്ന്നറ്യോ ആഹ് ഒരവസ്ഥള്ള വിദ്യാർത്ഥികളെ നമുക്ക് ഇവടെ കാണാൻ കഴിയും ആഹ് ഇവര് ക്കിപ്പളും ആ സംഭവം പറയാ അതായത് നമ്മടെ നാടിനേക്കാൾ പത്ത് വർഷം പത്തു വർഷന്ന് പറഞ്ഞാ പോരാ പല വിഷയത്തിലും ഇരുപതും മുപ്പതും വർഷം ബേക്കിലാണ് വര്ണത് അതായത് നമ്മളെ നാട്ടിലൊക്കെ എട്ത്ത് പോയൊരു സിസ്റ്റാണ് ചന്താ സിസ്റ്റം
ഏഹ്
ആഹ് ഞമ്മടെ നാട്ടിൽ വളരെ റെയറായിട്ടാണ് ആ സംഭവൊള്ളു അതന്നെ ഇഞ്ഞ്പ്പോ എപ്പളേലൊക്കെ ഒള്ളു പക്ഷെ ഇവടെ ഇപ്പളും അത് സ്ഥിരായിട്ട് എല്ലാ ആഴ്ചയിലും ഓരോ നാട്ടില് ഓരോ ചന്തയുണ്ട് എന്ന്ള്ള ഒരു സംഭവം ഉണ്ടല്ലോ
ഉം
അതായത് താങ്കളുടെ ദർശനീയതയിൽ സംഭവിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ളൊരു സംഭവങ്ങളാണ്
പക്ഷേ ഈടെ കുട്ടികളെ കൊണ്ടരാന് വാഹനും ഉണ്ട് സ്കൂള്ല്
ഓഹ് ഓഹ് ഇവടെ ഞാന് അതെ എന്നാലും നമ്മളെ നാട്ടിലെപോലെ ബസ്സ്‌കള് എല്ലാ കുട്ടികളും ബസിലെന്നെ പോകാ അത് വളരെ ഇല്ല്യാ
അത്ര സെറ്റപ്പായിട്ടൊന്നുല്ല അത്ര സെറ്റപ്പ് ആയിട്ടൊന്നില്ല എന്നാല് ചെറിയ രീതില് ഇണ്ട്
പിന്നെ വേറെ എന്തേക്ക്യാണ് താങ്കളുടെ ആസാം സ്കൂൾ വിശേഷങ്ങൾ ഇവട്ത്തെ
ഈടെ ഈടെ ഏഹ് രണ്ട് സ്കൂളാണ് പ്രധാനായിട്ട്ള്ളേ ഒന്ന് ഗവൺമെന്റ് സ്കൂളും പ്രൈവറ്റ് സ്കൂളും പിന്നെ പ്രൈവറ്റ്സ് സ്കൂള്ല് കാര്യായിട്ട് ഡെവലപ്മെന്റ് ഒന്നുല്ല ഗവൺമെന്റ് സ്കൂള്ല് അത്യാവശ്യം ഏ കൊറച്ച് സെറ്റപ്പൊക്കെ ഇണ്ട് വല്യ ടിവിയും പിന്നെ
ആഹ്
അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ടീ
പക്ഷെ ഞാനിവിടെ ശ്രദ്ധിച്ചത് ഇവിടെ എയ്ഡഡ് സംവിധാനണ്ടല്ലോ
ഏഹ്
അതില് എയ്ഡഡ് സംവിധാനങ്ങള്ണ്ടല്ലോ
ആഹ് ആഹ്
അതായത് നമ്മളെ നാട്ടില് എയ്ഡഡ്ന്ന് പറഞ്ഞ സ്കൂള് സിസ്റ്റണ്ടല്ലോ അത് ഇവിടെള്ളത് ഇങ്ങനെയാണല്ലോ അതായത് രക്ഷിതാക്കള് ഒരാളൊരു സ്കൂള് ഇണ്ടാക്കുന്നു പിന്നീട് ഗവൺമെന്റിന് അപേക്ഷ കൊടുക്കുന്നു ഗവൺമെന്റ് വേണെങ്കില് മൂന്ന് അദ്ധ്യാഗബം പകന്മാരുടെ കാശ് നമ്മളെട്ക്കാം എന്ന രൂപത്തില് പറയും എന്നാലും ഞമ്മളെ നാട്ടില് ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിക്കുന്ന എയ്ഡ് സ്കൂള് പഠിപ്പിക്കാണെങ്കിലും ഗവൺമെന്റ് അതേ സാലറ്യാണ്
ഉം
ഇവിടെ ആ സാലറി ഞാൻ അന്വേഷിച്ചപ്പോ വെറും പതിനായിരം രൂപയൊള്ളു എന്നാലും അതിന് വേണ്ടി ആൾ ആളുകള് ശ്രമിക്കുന്നുണ്ട്
അതിനുവേണ്ടിന്നല്ല ഇടെ ഈ സ്കൂള്ല് ആറായിരു ആറായിരാണ് ശമ്പളം
ഓഹ് ആറായിരാണ് ഒരാള്ക്ക്‌ ശമ്പളം ഇത് ഞാൻ പറയ്ന്നത് ഗവൺമെന്റ് സാലറിയെ കുറിച്ചാണ് സ്കൂള്ല് പതിനായിരം അത് എത്രത്തോളം കൊറവാണ് അതായത് നമ്മ നമ്മുടെ നാടുകളിലൊക്കെ ഈ എജൂക്കേഷന് വേണ്ടിട്ട് ചെലവഴിക്കുന്ന അ അത്ര പണം ഇവര് എ ജൂക്കേഷന് വേണ്ടി ചലവഴിക്കുന്നില്ല മറച്ച് പേര് ഫസ്റ്റ് ജയിക്ക്ണോൽക്ക് സ്കൂട്ടി കൊടുക്കണ്ട് ആന്നെ അവര് അങ്ങനെ കൊടുക്കണ്ട് എന്നുള്ളത് ഒരു കാര്യണെങ്കിലും അങ്ങനെ കുട്ടികെ പഠിക്കാൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാൻ താല് താല്പര്യര പഠിപ്പിക്കാൻ താല്പര്യരായി ടീച്ചർമാരെ പ്രൊമോട്ട് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു സാലറി അവർ കൊടുക്കുന്നില്ല
സത്യം
അതെ അതെ പക്ഷെ പ്രൈവറ്റ് സംവിധാനങ്ങളിൽ സയൻസ് പോലത്തെ സബ്ജക്ട് പഠിക്കുന്ന അധ്യാപകമാർക്ക് അതായത് മെട്രിക്ക് കഴിഞ്ഞഞ് കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥ ഇവര് നല്ല സാലറി കൊടുക്കുന്നുണ്ട് അതായത് എന്റെ പരിചയത്തിലുള്ള ഒരു സ്കൂളില്
ഉം
അവിടെ സാലറി ഇരുപതി ഇരുപത്തയ്യായിരാണ് ബയോളജി എടുക്കുന്ന അധ്യാപികയ്ക്കുള്ളത് അധ്യാപിക ഞമ്മ നാട്ടില് അധ്യാപികകുമ്പ റേറ്റ് കുറയാറുണ്ട് ഇരുപത്തി അയ്യായിരം അവർക്ക് കൊടു ന്നുണ്ട് അതിന് പുറമെ ഇവിടെ ആസാമില് അതായതവര് പാർട്ട് ടൈം പോലെയാണ് ആഹ് അതായത് പത്ത് വെരേണ് വര് സേലറി കമ്മ്യൊള്ളു
ഉം
പ്രൈവറ്റ് സംവിധാനങ്ങളെന്നെ പ്ലസ് വൺ പ്ലസ് ടു പഠിക്ക്ണ വിദ്യാർത്ഥികളുടെ ടീച്ചർമാർക്ക് നല്ല ഡിമേൻഡാണ് അതായത് ഒരു ഏര്യാല് മൊത്തത്തിൽ രണ്ടോ മൂന്നോ ടീച്ചർമാരൊള്ളു ഈ ടീച്ചർ ഇവ്ട്ത്തെ ക്ലാസ് കഴ്ഞ്ഞാലടുത്ത സ്ഥല്ത്തേക്ക് പോകു അവിടെ ക്ലാസ് എടുക്കുന്നു ഇപ്പൊ ഇവിടുത്തെ ഒരു മാത്സ് അധ്യാപക ഉണ്ട് ഇവരൊക്കെ ഹവർ ബെയ്സിലാണ് സേലറി വാങ്ങ്ന്നത് പ്പൊരു ഡെയിലി സ്കൂളിൽ ക്ലാസ്ട്ക്കെങ്കിലും ഇവൽ ഹവർൽ സേലറി വാങ്ങുന്നത് അതായത് മണിക്കൂർന് അറ്ന്നൂറ് എഴ്ന്നൂറ് പ്പോ ഞാന് ശ്രെദ്ധിച്ചത് ഈ മേത്സ് അധ്യാപകൻ നാല് സ്ഥല്ത്ത് ക്ലാസ്ട്ക്ക്ണ്ട്
ല്ലേ
അതെ മേത്സെട്ക്ക്ന്ന സാറ് അപ്പൊ അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷനാണ് അതായത് ആഹ് ഒരു സ്ഥല്ത്ത് ട്യൂഷൻട്ക്ക്ണ്ട് വേറൊരു സ്കൂള്ൽ പഠ്പ്പിക്ക്ണ്ട് ഈ സ്കൂളില് രാവിലെ പഠ്പ്പിക്ക്ണ്ട് ഈ സ്കൂൾന്ന് മാത്രദ്ദേഹത്തിന് പതിനായ് പയ്നെയ്യായിരം കിട്ട്ണ്ട്
ഓഹ് പക്ഷെ നമ്മളെ സ്കൂൾൽ ഏഹ് ഒരു സിസ്റ്റം വേറെയാ സ സേലറി കൊറവാണെങ്കിലും എടെ ട്യൂഷന് കാര്യായ്ട്ട് നടക്ക്ണ് ണ്ട് അപ്പ ട്യൂഷന്ലൂടെ ടീച്ചേഴ്സിന് നല്ലൊണം സമ്പാദിക്ക ആ ട്യൂഷന്ലൂടവ
ച്ചേഴ്സ് ഇവെട്ത്തെ ടീ ച്ചേഴസ് അനുഭവിക്കുന്നൊരു ബുദ്ധിമുട്ടെന്നെ അവർക്ക് ഇങ്ങനെ അനുഭവിക്കാൻ കഴിയൊള്ളൂ എന്നുള്ളതാണ്
ഉം
അതെ പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കില് പ്ലസ് വണ്ണിന്ന് ശേഷം ടീച്ചർമാർക്ക് നല്ല ഡിമേൻഡാണ് പക്ഷെവ കൊറ്ച്ച് കഴിഞ്ഞാൽ വീണ്ടും പഴേ പോലെ ആവോ എന്ന്ള്ള കാര്യത്തിൽ സംശയണ്ട് പിന്നെ ആസാമിനെ കുർച്ചിട്ട് ഞാൻ കൂടുതൽ പഠ്ച്ചപ്പം ഞാൻ നീ കോച്ചിങ് തൊടങ്ങാൻ വേണ്ടീട്ട് ഞങ്ങളൊര് പ്ലേൻ ചെയ്തിരുന്നു ഇവ്ടെ അപ്പോ അതുമായി ബന്ധപ്പെ പ്പെട്ട്ട്ട് ഞങ്ങൾ പഠ്ച്ചപ്പോ മന്സ്സിലായത് ഇവിടുത്തെ രക്ഷിതാക്കൾക്കൊക്കെ കുട്ടികളെ ഗുവാഹട്ടി പോയി പഠിപ്പിക്കുക എന്നുള്ളത് വലിയൊരു താല്പര്യം ര്ത് ല്ല പക്ഷെ പഠിപ്പിക്കാന്ള്ള സൗകര്യവ്ടൊള്ളൂ
ആഹ്
പ്പീ ഹ് ഗുവാഹട്ടിയെ കുറിച്ച് ഞാൻ പഠ്ച്ചപ്പോ നമ്മളെ നാടിനെ പോലുള്ളൊരു സ്ഥലാണ്. അതായത് അവിടെ പഠിക്കാന്ള്ള ചെലവ് നമ്മളെ നാട്ട്ലെക്കെപ്പൊരു നല്ലൊരു കോച്ചിങ്ങ് സെന്ററിൽ നീറ്റ് കോച്ച് ചെയ്യാണെങ്കില് ഒരന്നര രണ്ട് ലക്ഷക്കാവും.
ഉം ഉം
ഇവടെയും അതേ റൈറ്റ് വര്ന്ന്ണ്ട് പക്ഷെ ഏഹ് രക്ഷിതാക്കൾക്ക് അത്രെയും ദൂരം വിട്ട് പഠിപ്പിക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ട്ണ്ട് ഞമ്മളാട്ട്ലയ്ല്ല നമ്മളാട്ടിൽ എട് തെട്ത്ത് കോച്ചിങ് സെന്ററുകളുണ്ട് അപ്പൊ അങ്ങനെ എന്തുകൊണ്ടിവിടെ കോച്ചിങ് സെന്റെർ തൊട്ങ്ങിക്കൂടാ എന്ന്ള്ള ഞങ്ങളുടെ ആശയത്തിൽ ഞങ്ങളങ്ങനെ പഠിച്ചു അപ്പോ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും താല്പര്യാണ്ന്നാ മന്സ്സിലായത് പിന്നെ ഇവുടുത്തെ സംഭവങ്ങൾ എഡ്യൂക്കേഷൻ സംഭവങ്ങളിലൊക്കെ ചെലവുകൾ പുസ്തകത്തിനായാലും മറ്റ റ്റായാലും നമ്മളെ നാടിന്റതേ ചെലവ് വരുന്ന്ണ്ട്
ഉം ഉം
അധ്യാപകന്മാരുടെ സാലറിയിലാണ് ഒരു പ്രശ്നള്ളത് അതും മെ മെട്രിക്കിന് താഴെയുള്ള ക്ലാസ്സുകളിൽ മെട്രിക്കിന് മേലെയാണെങ്കിൽ നല്ല സേലറി അതായത് ആഹ് ആഹ് എഴുപതിനായിരമൊക്കെ. പ്ര ഉം
പക്ഷേ ട്യൂഷനില് അവർക്ക് സാലറിനെക്കാളും കൂടുതല് ട്യൂഷനിലൂടെ കിട്ടുന്നുണ്ട്
ആ, പക്ഷെ ഞാനിപ്പോ ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച രു സംഭവം. ഇവിടുത്തെ ബയോളജി അധ്യ പഠിപ്പിക്കുന്ന അദ്ധ്യാപിക എഴുപതിനായിരത്തോളം ഒരു മാസം സാലറി വാങ്ങ്ണ്ട്.
ആഹ്
ഇവിടുന്ന് ഇരുപത്തയ്യായിരം വാങ്ങുന്നുണ്ട്. ട്യൂഷന് ട് ക്കുന്നുണ്ട്. അതിന് പുറമ വേറെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ടോട്ടൽ എഴുപതിനായിരം സാലറി വാങ്ങ്ണ്ണ്ട് ഞമ്മളെ നാട്ടില് പ്രൈവറ്റിൽ പഠിപ്പിക്കുന്ന ഒരാൾ അത്ര സാലറി വാങ്ങൂല.
ഇല്ല ഇല്ല
പക്ഷേ, ഇവടെ സ്കൂൾ പഠിപ്പ പ്പിക്ക്ണ അധ്യാപകന്മാരൊ ഇവിടെപ്പോ പത്ത് വരെള്ള ഒരു സ്കൂളുണ്ട്. ആ സ്കൂളില് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നൊരു നല്ലൊരു സാർ ആ സ്കൂളിൽത്തെ ഏറ്റവും ടോപ്പ് സാലറി വാങ്ങണ ആളാ. ആൾെഎത്ര സാലറി വാങ്ങണ്ട് ചോദിച്ചപ്പോ പതിനായിരം
പതിനായിരൊ?
വെറും പതിനായിരം അതാണ് ഇവിടുത്തെ സ്കൂളിലുള റ്റവും വലിയ സാലറി. ഹൈസ്കൂൾ ലെവലില് ഹയർ സെക്കൻഡറി ആവുമ്പോ ആഹ് ആ ഹയർ സെക്കൻഡറി ആവുമ്പോ ന്താവും. നല്ലൊരു സാലറി ആവും, അതുപോലെ തന്നേ ഏഹ് പക്ഷെ പ്ലസ് വണ്ണും പ്ലസ് ടു വരുമ്പോ ഈ ആർട്സ് സിനു പഠിപ്പിക്കുന്ന സാർമാർക്ക് പതിനാലായിരം ഞമ്മളെ സ്കൂളിന്ന് കൊടുക്കുന്നുണ്ട്. ഫുൾ ടൈം സ്റ്റാഫിന് അതയത് ബയോ സയൻസ് ആകുമ്പോ ഇരുപത്തയ്യായിരം കൊടുക്കുന്നുണ്ടെങ്കിലും ആർട്സ് പഠിപ്പിക്കുന്ന ആൾക്ക് പതിനയ്യായിരം കൊടുക്കുന്നുണ്ട്.
ഉം
പക്ഷേ അതേ ആർട്സ്ടുക്കുന്ന ആള് പുറത്ത് യു പി എസ് സി കോച്ചിങ് ആയിട്ടും. ജനറൽ നോളേജ് കോച്ചിങ് ആയിട്ട് മറ്റും ചെയ്യുന്നുണ്ട്. അതായത് ഇവരെ കുറിച്ച് പറയെല് ഏ പത്ത് മിനിറ്റാണ്സമയമന്ന് തോന്നുന്നു.
ഉം
ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കാൾ കട്ടാവാറുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്.
എനിക്ക് മനസ്സിലായത് അങ്ങനെയെ കഴഞ്ഞ കോളിൽ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പ കട്ടാവുന്നില്ല.
പന്ത്രണ്ട് മിനിറ്റ് ആവുമ്പോഴാണ് ഓട്ടോമാറ്റിക് കട്ടാവല് എന്ന് തോന്നുന്നു.
ശെരി
ഉം, പിന്നെ വേറൊരു സംഭവം താങ്കൾ സംസാരിക്കു
ആഹ് ഞാന് അതന്നെ മെട്രിക്സിന് താഴെയുള്ള ആൾക്കാർക്ക് അങ്ങനെ ഒരു ബെനിഫിറ്റ് കിട്ൺ റെക്സിന് മോള്ള്ള ആൾക്കാർക്ക് സ്വാഭാവികയിട്ട് സാലറി കൂടും പിന്നെ ഇവിടെ ഗോർമെന്റ് സ്കൂൾ ഉണ്ട് ഗോർമെന്റ് സ്കൂളിൽ അത്യാവശ്യം നല്ല സാലറിയാണ്.
അതെ യതെ
ഇപ്പോൾ മെട്രിക്സിന് തായ മെട്രിക്സിന് താ മെ ട്രിക്സിന് താഴാണെങ്കിലും ഗവൺമെന്റ് സ്കൂളിൽ നല്ല സാലറിയാണ്.
ആഹ്
നമ്മുടെ തൊട്ടടുത്ത് സ്കൂൾണ്ട് അപ്പൊ ആ സ്കൂലിണ്ടേ ബൈസ് യ്തിട്ട് പറയാ
അതെ അതെ തനമ്മള് ഗവൺമെന്റ് സ് സ്കൂളുകള് നമ്മള് വിസിറ്റ് ചെയ്തിക്കനെങ്കിലും അവരുമായിട്ട് കൂടുതൽ ക പക്ഷെ ഇവിടുത്തെ പ്രൈവറ്റ് സ്കൂളുകളൊക്കെ നമ്മളവിടത്തെ ഒരു ഗവൺമെന്റ് സ്കൂൾ പ്രതീതിയാണ്. ഞങ്ങളെ നാട്ടില് ഗവണ്മെന്റ് സ്കൂളുകൾ അത്ര അങ്ങട് സെറ്റായിണ്ടാവൂല. പ്രൈവറ്റ്സ്കൂൾ നല്ല അടിപൊളിആക്കാരം ഇവിടെ നേരെ തിരിച്ചാ, അതെ പക്ഷെ പ്രൈവറ്റില് പഠിക്ക പഠിപ്പിക്കാനും. രക്ഷിതാക്കള് തയ്യാറാണ്. ഈ നാടിനെ കുറിച്ച് ഞാൻ പ്ര ത്യേകയി ശ്രദ്ധിച്ചത് ഒരു ഒരു കിലോമീറ്റർ ചുറ്റളവ് എടുത്താൽ അതിലൊരു പത്ത് ത്ത് സ്കൂളെങ്കിലും കാണൻ പറ്റും
അതെ ബിസിനസ്സാണ് മെയിൻ
ആഹ് ബിസിനസ് അതായത് സ്കൂൾ എജ്യൂക്കേഷൻ ഒരു ബിസിന ആയിട്ടാണ് ഇവര് കാണുന്നത് ഇവിടെ അത്രയും പോപ്പുലേഷൻ ഉണ്ട് അത്ര ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട് പക്ഷെ
ആഹ് എല്ലാ സ്കൂളിനെയും കമ്പൈൻയ്തിട്ട് നല്ല അടിപൊളി സെറ്റപ്പ് ആയിട്ടുള്ള ഒരു സ്കൂൾ ഉണ്ടാക്കാ
ഉണ്ടാക്കിട്ട് അങ്ങനെ ആ ഒരു എജുക്കേഷൻഇവർക്ക് നിലനിർത്താൻ കഴിയും
ഉം ഷേഇങ്ങനെ ആവുമ്പോ ഫുള്